ഓ
ആ ഇപ്പൊ കേൾക്കണില്ലേ ആ ഇണ്ട്ണ്ട് ഉണ്ട് ഇപ്പൊ കേൾക്കണണ്ട് ആ ആ
എന്തായി വർത്താനം എന്താ
സുഖം തന്നെ കുഴപ്പവൊന്നുവില്ല
അതെ
അവിടെ എങ്ങനെ
ഏ നല്ലത് തന്നേ
പനിയിലൊക്കെ പെട്ടോ
പ പണിയോ എന്നിങ്ങനെ
പനി
പനിയാ പനിയ നമ്മുക്കൊക്കെ നമ്മുക്കൊക്കെ ഇവിടെ മഴ തുടങ്ങുന്ന സമയത്ത വന്നത് അതായത് പെരുന്നാളൊക്കെ ഉണ്ടായി ില്ലേ ആഹ ആ നേര വന്നിട്ടുണ്ടായിനു ഉ അങ്ങട്ട്ന്നെ ഓരാ ഒരു ആഴ്ച രണ്ടാഴ്ച അങ്ങോട്ട് മൊത്തം എല്ല ആരിക്കും വന്ന് ആദ്യം എനക്ക ഇന് വന്നത് ജലദോഷം വന്ന്
ആ ഇപ്പത്തെ പനിക്കനെ നല്ല ക്ഷീണം ഇതൊക്കെ ഉണ്ടല്ലേ
ന നല്ല ക്ഷീണുണ്ട് പറയണ്ടാ
ഉം മാറിക്കിട്ടണെങ്കിലും കൊറെ സമയം എടുക്കും
ഇ്ന്നിട്ട് വല്ലാണ്ട് അങ്ങോട്ട് പെട്ട പോയി
ഉ ഇപ്പൊ പേടിയണേ ശിഖല് വേറെല്ല ഇത് കാരണം ഓരോ പനിയാളല്ലേ
ആഹ അയിന്റെടക്ക് ബാലൻസ് ബാലൻസ് ഇഷ്യൂ വന്ന് ബ്ലഡ് കുറഞ്ഞിട്ട് പിന്നെ ഡോക്ടറെ കാണിച്ചരാൻ പറഞ്ഞ ബ്ഡ് ചെക്ക് ചെയത്തിപ്പ ബ്ലഡ് കുറഞ്ഞിട്ടുണ്ട് ബ്ലഡ് അതിൻ്റെ ഒകെ ഫുഡൊക്കെ കഴിച്ച ഇപ്പം കൊറേ അങ്ങോട്ട് റെഡി ആയി
കൗണ്ട് കമ്മി ഒക്കെ ഉണ്ടല്ലേ
ഉ കൗണ്ട് കുറഞ്ഞ് ചിലപ്പോ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ ഭക്ഷണത്തിലൊന്നും എന്തൊക്കെയോ തിന്നു പക്ഷ പക്ഷ അതൊന്നും നമുക്ക് ബ്ലഡ് കിട്ടുന്ന സംഭവംമായിക്കൂല്ല ചിലപ്പോ
ആ അതന്നെ നിടെ കുട്ടി ഉറങ്ങിയ
ഉറങ്ങയിട്ടില്ലേടി കുട്ടി ഫോണിലല്ല ഇനിയിപ്പോ ഇനി കുറച്ച് നേര ഒകെ ഫോണിആയിരിക്കും ഇത് അതിലും കാണോ അല്ലെങ്കിൽ ഡെയിലി ചുമ്മ ഇരിക്കും
ഉം പഠിക്കാനൊക്കെ എങ്ങനെ
പഠിക്കാന് കൊഴപ്പമില്ല അവറേജ്
ഉഹ ആരൊക്കെ വീട്ടിലില്ല
വീട്ടില് ഉമ്മ ഉണ്ട് പാപ്പ ഉണ്ട് സിസ്റ്റർണ്ട് ഞാന് ബ്രദറുണ്ട്
ഉം
ആ അവിട്യോ ആ
ഇവിടെ രണ്ടാള് രണ്ട് മക്കളും ഇമമീം ഇപ്പീമ്മ്
അതെയോ ആള് കൊറവാണ്ല്ലേ
ഉം ആള് കൊറവാണ് ആളുണ്ടെങ്കി നല്ല രസാല്ലേ
ആള് ഇല്ലാത്തൊല്ക്ക് അങ്ങനെല്ലേ
ഉം ഉം
പിന്നെ നമുക്കൊരു പ്രശ്നണ്ട് നമക്ക് സമയം പോന്നോന്നും മനസ്സിലാവൂലാട്ടോ
ആഹ് ഞങ്ങളോക്കെ തറവാട്ട
ആ നമ്മക്ക് സമയം പോന്നത് നമ്മക്ക് ഫുഡ് ഉണ്ടാ ആ എന്തെങ്കിലും പറയാനുണ്ടാവും ആള്ണ്ടാവുമ്പം അത് നമക്ക് ഇങ്ങനെ ബോറടിക്ക നമുക്കിങ്ങനെ എന്താ പറയാ ആരും ഇല്ലാന്ന്ക്ക്മ്പോ ഒരു അവസ്ഥ ഉണ്ടാവൂലേ അങ്ങനത്തെ ഇണ്ടാവൂല എപ്പഴും ഒച്ചപ്പാടൊക്കെയിക്കും വീട്ടില്
ആ അയേന്നേ കൊറ് കൊറച്ചൊക്കെ അങ്ങനെ വാണേനും
അതെ അപ്പ ചെല എന്റെ ഫ്രണ്ട്സൊക്കെ പറയും ചെല ഫ്രണ്ട്സൊക്കെ വീടെട്ത്ത് മാറിയവര് പറയും ഇപ്പ ചെറിയ കുട്ട്യാള്ക്കെ ആകുമ്പക്ക് വീട് എട്ത്ത് മാറില്ല അധിക ആൾക്കാരും ഉം അപ്പം പറയും ആ വീട്ടിൽ നിക്ക് അതെ ആ ചെല ആ ഞമ്മള് മുമ്പത്തെ പോലെന്നല്ലേ ഇപ്പ ചെല ആൾക്കാരൊക്കെ വീടൊക്കെ ആയിട്ടാണ് പെണ്ണ്വരേ കല്യാണം കഴിച്ച് കൊണ്ടേര്ന്നെ ഇപ്പ ഫ്രണ്ട്സോക്കെ പറയൂ ഞമ്മ വീടെട് ത്ത്ന്നല്ലാണ്ട് നമുക്ക് വൈകുന്നേരം കുട്ട്യാള് വന്നാല് പിന്നേം കേറാൻ തോന്നും ഒറ്റക്കൊന്നും നിക്കാനേ പറ്റൂലാന്ന്
ആ പേടിയാണ്ല്ലേ
പേടിയും പിന്നെ വീട്ട്ല് ഒറ്റക്ക് നിക്കുമ്പോ നമക്ക് എന്തൊക്കെയോ നമ
ആഹ് അതന്നെ ഉം ഉം ആഹ് ചിന്തകളും ടെൻഷനും അങ്ങനെ ക്കെണ്ടാവും
ആൾ ആളൊക്കെ അനക്ക്പ്പങ്ങനെട്ടോ അനക്ക്പ്പോ ആരെങ്കിലും വേണംന്നപ്പം ചിന്ത അങ്ങനെയാണ്
ആ ഞങ്ങളാദ്യം അങ്ങനെയേനി ഞങ്ങള് തറവാട്ടില് ഒമ്പത് മക്കളൈനി
അതെ
ഉം ഉം എന്ത് വെച്ചാലും തെക‌യ്യുല്ല അങ്ങനെക്കെ നല്ല രസേനു ന്നാല് എന്താണെങ്കിലും തിന്നാനും രസാണ്. എല്ലാരും പാടാവുമ്പോ അങ്ങനെ ഒക്കെ ആണ്
ആ പിന്നെ ഇപ്പൊ എല്ലാരും വേറെ പോണു
ആ ആ പിന്നെ നമുക്ക് അങ്ങനെ ടെൻഷൻ ഒന്നും ഉണ്ടാവൂല, നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാലോ
ആ എപ്പോഴും കളിയും ചിരിക്കും അതൊക്ക തന്നെ അല്ലേ ഇതുഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ലല്ലോ
ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആ എല്ലാവരും വീട് വച്ച് മാറി
മ് ഇപ്പൊ ഒക്കെ ഫോണും ഇതും അങ്ങനെ ഒക്കെ ആയിട്ട് ഇപ്പൊ ആ സമയം അല്ലല്ലോ തീർന്നു
ഇല്ല, സമയവും ഇല്ല ഒന്നാമത് ഈ ഫോണ് തന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ടൈം ഇല്ല
ആ തന്നെ
ടെ എങ്ങനെ പോകും ഒന്നും മനസ്സിൽ ആകുന്നില്ല
മ് പോണോന്ന് പറഞ്ഞാൽ പിന്നെ
ഫോണ് നോക്കി കഴിഞ്ഞാൽ നോക്കി നോക്കി കണ്ണ് ഇന്ന് ഇങ്ങനെ എന്താ പറയുവാ
മ്മ് കണ്ണിനു കേടല്ലേ കുട്ടികൾക്കുയൊക്ക എങ്ങനെ ആ ക്യാൻസറും ഒക്കെ ബാധിക്കുന്നത് കണ്ണിനോക്ക
അതാ അതാ നമ്മൾ എത്ര പറഞ്ഞാ ആ ഫുഡ്‌ ഓ ഫുഡ്‌ ചപ്പാത്തി ചപ്പാത്തി അമ്മ പരത്തുന്നുണ്ട്
ആ രാത്രി ചപ്പാത്തി ആക്കാറ് അല്ലേ ചോറു തിന്നാലോ
ചോറോ ചോറ് ഉച്ചക്ക് വച്ചത് ബാക്കി ഒക്ക ഉണ്ടാവും അപ്പൊ അത് തികയാതെ വരുമ്പോൾ ഉണ്ടാക്കുന്നത് അ
ഷുഗർ എന്തേലും ഉണ്ടോ
ആ ഇന്നലത്തെ ചോറു ഉണ്ടോ പുലാവ് ആർക്കും വല്യ ഇഷ്ടല്ല
ഉ ചപ്പാത്തി കറി
അത് ചിലപ്പോ ഉച്ചക്ക് വെക്ക്ണ മീ ആ മീൻകറിണ്ടാവും അങ്ങനെ
കറി നോക്കണ്ടല്ലേ
ഇല്ല ഉച്ചക്ക് എന്തായാലും ഒരു മീൻകറി ആയിരിക്കും പിന്നെ അയ്ന്റെ കൂടെന്തെങ്കിലും പച്ച ഉണ്ടെങ്കിൽ ഒരു കറി ഉണ്ടാവും ഉപ്പേരിയോ
ഇപ്പൊ മീൻ ഇപ്പ ഇപ്പൊ മീനൊന്നും അങ്ങനെ വരുന്നില്ലല്ലോ
ഇല്ല പക്ഷെ ഇങ്ങനെ സൈക്കിള് വണ്ടി വരും ഇവിട
ആഹ്
പിന്നെ ആ പിന്നെ ഇവിടെ ന്ന ചോറിനെ ഉമാക്കുമ് ബാപ്പക്ക ഇങ്ങ മീൻകറി വേണംന്ന് നിർബന്ധ
ആ മീനൊക്കെ വില ആവൂണ്ട് ഇതിലൊന്ന വണ്ടിക്കാരൊന്നും അങ്ങനെ വറവില്ല
ഇല്ല ഇവിടയും കുറവന്നെ മുമ്പ് മുമ്പ് കുറേ ആളൊക്കെ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകും അപ്പൊ അങ്ങനെല്ല ഒന്ന് രണ്ടാ ആൾക് ക്കാരൊക്കെ വരും അവരിങ്ങനെ സ്ഥിരയിട്ട് കൊടുക്കുന്നിടത്ത് വന്ന് കൊടുതൂ പോവും
ആഹ് ങ്ങൾ ടൗണില ആയതുകൊണ്ട
ആഹ് ആ നമ്മ ടൗണിലന്ന് ടൗണല്ല എന്നാലും അത്യാവശ്യ ഒരു ടൗൺ തന്നെയാ നല്ല ഉൾഭാഗത്തല്ല ഉൾഭാഗത്തേക്ക് മീൻകർ വത് കുറവായിരിക്കും അല്ലെ ആഹ് മീനൊക്കെ ഇങ്ങനെ പോകുമ്പോ വാങ്ങേണ്ടി വരു അല്ലേ
വാങ്ങണം
ആഹ്
അയ്ന് നല്ല വെലേണാലപ്പൊ
നല്ല വെല കൂടുതലന്നാ ഇന്നിപ്പോ മത്തിക്ക് കൊർച്ച് ച്ചു കൊറവ്ണ്ടർഞ്ഞു മത്തിക്കൊക്കെ നല്ല വെലയ
ആഹ് പിന്നെ വേറെ ചക്കിം അങ്ങനെന്നും വെക്കൂലേ?
അതൊക്കെ വെക്കും
ഉം ആഹ് ണ്ടേ ഇന്നലൊക്കെ ചക്കന്നെനു
അതെ അതെങ്ങനെ വെ ഇണ്ടാക്കാ. അയിലെന്തെങ്കിലും
ആഹ് ഞങ്ങള് എല്ലും ചക്കൊക്കെട്ട് ബീഫ്. ആഹ് അങ്ങനെട്ട് വെക്കല് ആഹ് നല്ല ടേസ്റ്റാണ് പിന്നെ ചക് ക്കാവൈന്ന് ഞങ്ങ പൊയിക്കാനു ഇട്ത്തചീനു
അതെ
ഉംഹ് നാല്മണിക്ക് ആഹ് ആഹ് അങ്ങനെ അഹ് പൊ ക്കും പോയ്ത്തത് പിന്നെവടെ വല്യയ ഇഷ്ടല്ല കുട്ട്യേക്കും
ആഹ ഇവിടെ പോയത്തതും ഭയങ്കര ഇഷ്ടമാന്നട്ടാ അത് വരിക്ക ചക്ക ആയിരിക്കണം പഴഞ്ചക്ക കേല
ആഹ പയഞ്ചക്കെ പിന്നെ തീരയും പോവൂല
ആഹ പഴഞ്ചൊക്കെ മറ്റേന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും പച്ച ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാ പക്ഷെ പഴുപ്പിന് പു ആ കൂട്ടമ വക്ക കൂാ വച്ച ച ടസ്റ്റ് ഉണ്ടാവും
ഉം പണ്ട പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഇഷ്ടായിന് പഞ്ചക്കൊക്കെ
അതെ
കുട്ടികൾക്കൊന്നും പോക ഒന്നും പറ്റൂല ഭയചൊക്കും
ഇല്ലല്ല കുട്ടിക്ക് ചക്ക എന്ന് പറഞ്ഞ എന്താന്ന് തന്നെ അറിയില്ല
ഉം അല്ലെ നല്ല ഫ്രൂട്ട്സ് ആണ് കഴ ക്കുകയാണെങ്കിലൊക്കെ
നല്ല സാധനാ പിന്നെ ചക്കയിലാലും അതിന്റെ കുരുവിലാലും നല്ല ബെഫ
ആഹ ഉണ്ടേ കുരു ഒന്നപ്പോ കുട്ടിയക്ക് പറ്റുന്നല്ലല്ലോ
ൾ ചക്കുരുവിൻന്റെ പായസം
ആഹ അതൊക്കെണ്ട് ആഹ ഞങ്ങള് ഉണ്ടാക്കി പിന്ന ശേക്ക് ഉം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയൊക്കെ കുടിച്ചേന ശരീരത്തിന് നല്ലതാണ് ആ
അതെ ശരീരത്തിനൊക്കെ നല്ല ചക്കനെ കൊണ്ട് ഒരുപാട് കൊണ്ടും പല രോഗങ്ങൾക്കൊക്കെ നല്ല ഇത് കിട്ടലോ ആഹ ക്യാൻസറിന് പോലും തടയാൻ പറ്റും കൊറെേൊക്കെ മാതാവ
ആഹ് ആ് ഇപ്പൊ യൂട്യൂബൊക്കെ ഉണ്ടാവോണ്ട് പിന്നെ എല്ലാ വിഭവങ്ങളും നമ്മ അൈലുണ്ടല്ലോ
ആഹ എങ്ങനെ വെക്ക അറിയാത്തവർക്ക് എന്ത് വേണമെങ്കിലും വെക്കാല ഇന്നത്തെ കാലത്ത് ആ ആഹ
വക്കലന്ന
ആ ആ അത്യാവശ്യംൊക്കെ ഉണ്ടോ ക്കോട്ടോ വല്ലപ്പോഴ ഇരിക്കാ ഒരു പുറത്തുന്ന് കഴിക്കുന്നണ്ട് പക്ഷെ കൂടുതലും വീട്ടിൽന്ന്ുണ്ടാക്കുന്ന ഫുഡ് തന്നെ ഇഷ്ടം
ആ അതന്നെ നല്ലത് നമക്ക്
ഉ പുറത്തു പോകുമ പിന്നെ അത്രയും നല്ല നീറ്റുള്ള സ്ഥലത്ത് പോയിട്ട് കഴിക്കയും ചെയ്യും ന ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആളോ
ആഹ
ആ
ഇപ്പ രോഗങ്ങളും അല്ലേ
അതാ ഇപ്പ
ഉം ഈ ഈച്ചയും കൊതുകും അങ്ങനെയൊക്കെല്ലേ
ആ പിന്നെ വെള്ളം ഇപ്പഴത്തെ പറയാൻ പറ്റില്ല വെള്ളത്തിലൊക്കെ എങ്ങനെയാന്ന് നമുക്കറിയില്ല അവരെടുക്കുന്ന വെള്ളം ഇടുന്ന എങ്ങനെയാന്നൊക്കെ
ആ തമിഴ്നാടൊക്കെ പോ ആ ഉണ്ട് ഉണ്ട്
അതാ പേടി
ഉം ഞമ്മളെ ഇവിടെ കേരളം വിട്ടാലൊക്കെ വൃത്തിന്റെറെ കാര്യത്തിലൊക്കെ
ആ പറയണ്ടാ
ഉം
ഉ ഉ നമ്മള് മാത്രം ഇങ്ങനെ കുറച്ച് ശ്രദ്ധിക്കൊക്കെ ചെയ്യും അവരൊക്കെ എവിടയേക്കോ കിടന്ന്ുറങ്ങും എവിടേക്കോ എന്തൊക്കെയണ്
ആ പിന്നെ യാത്രയൊക്കെ പോവലുണ്ടോ
ത്ര ആ ഞാന് എപ്പ സ്കൂള് കൂട്ടിട്ട അങ്ങനെ കുട്ടീിന കൊണ്ടൊക്ക വീട്ടന്ന് എല്ലാരും കുടിച്ച് അങ്ങനെ പോയി ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോയിന് ഏ മഴയില്ലടാ ഇപ്പ ഇല്ല ഇപ്പൊ കുറ ദിവസമായിഈ മഴക നല്ല മഴ കുറവാ
ആ ഇങ്ങനെ പോവവാണെങ്കില് ഇങ്ങനെ പോകവാണെങ്കിൽ അടു പത്ത് വർഷക്കാർ അതി അറിയാം
നല്ല ബുദ്ധിമുട്ട് എന്നാ പിന്നെ ശെരിയാട്ടാ പിന്നെ വിളിക്കാട്ടാ